ഒ
ഹലോ
ഹലോ
ആ കേക്കുന്നില്ലേ
ആ, ഉണ്ടുണ്ട്.
കറന്റ് പോയാ നിങ്ങൾക്ക് ഭയങ്കര ചൂടായിക്കാരല്ലേ
ആ ഭയങ്കരചൂടാ, നമുക്കിവിടെ ഇച്ചിരി പൊക്ക, സ്ഥലവാ ങ്ങേ, അപ്പോ, അങ്ങനെ അ ചുറ്റമൊന്നുമി ത്തതുകൊണ്ടേ, ഇവിടെ റബ്ബർആയിരുന്നു, നമ്മളതു റബ്ബറു വെ ട്ടീയിട്ട് നമ്മുടെ തന്നെ യീട്, നമ്മുടെതന്നെതോട്ടം ആ അങ്ങനെനമ്മളത്, ആ അപ്പമങ്ങനെ എടു ത്തീതാ വെച്ച ആ അതെയതെ ഇപ്പൊ നമുക്ക്കുറച്ചേ ക്കറ്, സ്ഥ സ്ഥലമുണ്ടായിരുന്നു. അപ്പോ അതെല്ലാം റബ്ബ എല്ലാം മുറിച്ചിപ്പം പൈനാപ്പിള്, കൈത അതിന്റെ കൃഷിക്കു വേണ്ടികൊടുത്ത് ആ.. കൊടുത്തേക്കുവ ഇപ്പം മൂന്നരവർഷമവരുതന്നെ ആ.. അതുനോക്കി ചെയ്യും. ആ.. ആ.. അങ്ങനെ കൊടുത്തേക്കുവ ആ.. അതുതന്നെ വാർഡിന്റെ കൂട്ടിത്തിത നമ്മള്റബ്ബറിന്റെ തൈയെടുത്ത്, കൊടുക്കുമ്പോ, അവര് വച്ചു തരും. നമുക്ക്, നമ്മളീസ്ഥി സ്ഥലം കൊടുത്തേക്കുവല്ലേ, നമ്മളപ്പം വേറെ പൈസയൊന്നുമവരോട് മേടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് റബുറ് ഇവിടെ നോക്കാനൊന്നും ആരുമില്ല ഹസ്ബൻഡ് പുറത്തൊക്കെ ആയതുകൊണ്ട് വ നെ നമ്മളെത്രയാ നോക്കുന്നു അതൊ ആ അതുകൊണ്ട് അങ്ങനെ തോട്ടം ഇങ്ങനെ കൊടു തേക്കുവ അപ്പൊ അവര് തന്നെ നമുക്ക് റബർ വെച്ച് വെച്ച് തരും ഒരു മൂന്നര വർഷത്തേക്ക് അവര് നോക്കിക്കോളും
ആഹ ഇവിടെ എന്താഷോ ആഹ പാട്ടത്തിന് കൊടുക്ക ക്കറി ഞങ്ങള നാട്ടില് പാട്ടത്തിന് കൊടുത്തിട്ട് ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ രോന്ന് വെക്ക ആക്കു ആക്കാര് അവര് വെക്കുക അങ്ങനെ കൃഷി ചെയ്യ്യ ആഹ
ശല്യങ്ങളോ വല്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ ഞങ്ങൾക്ക് നിറച്ച് അയൽവാസിയളന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലം അങ്ങനെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു അപ്പൊ അയിൽ തന്നെ ഇപ്പൊ മുറിച്ച് മുറിച്ച് മുറിച്ച് പോവ ട്ത്തട്ത്തി വീടുകളുണ്ട് അങ്ങനെ പന്നികള് ഞങ്ങളെ ആ ഇല്ല ഞങ്ങള് ഞങ്ങള് എ ഞങ്ങക്ക് ഏഴ് സെന്റ് സ്ഥലാണ് അതിൽ തന്നെ ഞങ്ങള് ഇങ്ങനെ കപ്പ വെച്ചക്കിണ് വായ അങ്ങനത്തെ നമ്മുക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ കൊറച്ചിച്ചോ കോറച്ചിച്ചോ കൊറ ചി ചി
ആഹ് ആഹ് ഇവിടെ പയങ്കര പന്നി ഇങ്ങനെ ശല്യമാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉ ഉം
പന്നിള് ഇവിടെ അപ്പുറത്ത് കുറച്ച എടുത്തൊക്കെ വരിലണ്ട് ഇവിടെ അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ വരലന്ന് ഇങ്ങനെ ഓരോരുത്തരു അപ്പൊറത്തുള്ള അയൽവാസികൾ പറയാറുണ്ട് അവ കപ്പയൊക്കെ എന്താ പ
ആഹഹാ ആഹ ചേനയും ചേമ്പു ഒന്നും വെച്ചേക്കതില്ലാ ഇത്ങ്ങൾ എല്ലാവേ നമ്മക്ക് അത്കൊണ്ട് ഭയങ്കര ആ നമ്മളെന്തേലൊന്ന് കഷ്ടപ്പെട്ട് ചെയ്യ്ച്ചാൽ താലും പ്രയോജനം ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പോ ഒന്നും ചെയ്യ് ക്കാൻ ജെയും ന്നില്ലാ എന്തോ വെച്ചാലോ അത് ആ ചെടികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യ അത്. അത്കൊ ഞാനും അതെ എവിടെ ചെന്നാലും അതിന് എന്റെ മോള് പറയും അമ്മ എവിടെ പോയാലും അവർ അവിടെന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കും
വാടിച്ച കൊണ്ട വരും ഉ അ
ഞാൻ കൊണ്ട് വെച്ച് അമ്മളോട് ആരെങ്കിലും ചോദിച്ചാലും നമ്മളത് കൊടുക്കുവെം ചെയ്യും
ആ അതാണ് ഞങ്ങള് തന്നെ ഇവിടെ അയൽവാസികളൊ എല്ലാും ചെടികളും ഇവിടത്തെല്ലെങ്കിൽ അവിടുന്ന് വാങ്ങു അവി വാങ്ങു അങ്ങനെ അപ്പുറത്തക്ക അപ്പറത്തക്കും മാറ്റി മാറ്റി അങ്ങനെ ണ്ടോ അയൽവാസികളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്
ആ ഉണ്ട് പിന്നെ വല്ിയ നമ്മള് അങ്ങനെ വലിയ സാധാരണ ഇവിടെ ഒത്തിരി പേരില്ല നമ്മുക്ക് നമ്മുടെ സ്ഥലം തന്നെയ കൊറെ ഇങ്ങനെ കടക്കുന്നത് ആ അല്ല നമ്മുടെ കുടുംബ വീട് ഇത തൊട്ടടുത്ത് തന്നെയാ നമുക്ക് അറിയ നമ്മ അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഇപ്പത്തിന്റെ ആ അങ്ങനെ ഇറങ്ങാറില്ല എല്ലാരും എ മതില കട്ട ഇങ്ങനെല്ല കത്തി ഇങ്ങോട്ടല്ല അ ഇങ്ങോട്ട് ഭാഗങ്ങതല്ലതേ അങ്ങനെയാ
ആഹ അങ്ങനെ
നമ്മ നാട്ട ഇല്ല ഇല്ല അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതുകൊണ്ട് മോക്കും കളിക്കാന ആരുും ഇല്ല
ആരുല്ലല്ലേ ആഹ് കുട്ടിക്കാലത്ത് നമ്മള് ആഹ എല്ലാ വീട്ടിൽ കൂടി ഇപ്പല്ലോ
ആഹ ഇവിടെ പിള്ളേർക്ക ആർക്കും അങ്ങോട്ട് ആഹ ആര അറിയത്തില്ല എല്ലർക്കും ഒരു മൊബൈലും ടിവിയും
കുട്ടിയാലും മതിയോക്ക് പിന്നെ അവക്ക് ഒന്നും വേണ്ട ഇവിടെ പിന്നെ അതിനൊക്കെ ഇപ്പ കുറെേ കുട്ടികൾ ഉണ്ട് കേട്ടോ അല്ലാതെ അല്ല കുട്ടികളണ്ട് അപ്പൊ കളിക്കാനൊക്കെ ഇവിടുത്തെ ആ ഇവിടുത്തെ മക്കൾ സ്കൂളിട്ട് വന്നാ പിന്നെ പോലെ ചായ കുടിച്ചാ ഇറങ്ങ വണ്ടോ
ആഹഹ അല്ല അത് നല്ല കാര്യമാണ് ഫോണിലൊന്ന വേ അധികം അഡിക്റ്റ് ആകാതി ഇരുന്നോളും ചെയ്യും
ആഹ പിന്നെ പറഞ്ഞാ ഇന്റെ ഫോണ് ഞാൻ കൊടുക്കൂല ഞാാന് ഫോണ് കൊടുക്കൂല ഒക്കോല എപ്പ വന്ന അന്റെ ഫോണ് കിട്ടും അപ്പൊ പിന്നെ ഇന്നോട് വല്ലാതെ ചോദിച്ചില്ല അപ്പൊ അങ്ങനെ ഫോണില് ഇന്റെ ഫോണ് കിട്ടരാാരണ്ട് അത് ചോദിച്ചൂല ഓ ഇപ്പച്ചി വന്നാ അവക്ക് ഫോണ വ ആ കഴിച്ചു വന്നാ പിന്നെ പുച്ചിക്കും ഇപ്പൊ എന്താ വേൾഡ് കപ്പ് നടക്ക്‌ല്ലേ അപ്പൊ ഈ ലോകകപ്പ് അത് കാണാനേ ആയി ക്കൂല അപ്പൊ പിന്നെ ഇപ്പച്ചിക്കും ദേഷ്യം ച്ച് കാണാൻ അയ്ക്കൂല പർഞ് പിന്നെ ഇന്റെ ഫോണ് ഓൽക്ക്‌ അപ്പളും വാ ന്താവും ഓര് ഇപ്പച്ചിനോട് ഇന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞിട്ട് എന്തി ഇപ്പച്ചീന്റെ ഫോണ് പോല ഓൽക്കുവാണം അങ്ങനെ കൊടുക്കും ഉം ആ ഗെയിം കളിച്ച് കളിച്ച് ഇപ്പോ ഫോണ് കേട് എന്താ ഇതില് ഫുള്ള് പരസ്യങ്ങള് വരല് തൊടങ്ങി അപ്പൊ പിന്നെ ഇന്നലെ കൊറെേ ഗെയിം കളഞ്ഞു ഞാ പറഞ് നി യൂട്യൂബില് കാണ കണ്ടാ മതിയരർഞു പ്പോ കാണണെങ്കി അത് കണ്ടാമതി പറഞ്ഞക്ക്‌ണ് അപ്പൊ അങ്ങനെ കൊടുത്ത്ക്കാ തോണു ഇപ്പൊ
ആഹ് ആ ഇവ്ടെ ഒരാള് റീൽസ് സ് കാണലാ
ആഹ് റീൽസ് ആഹ് അത് ഇൻസ്റ്റഗ്രാമില് ആഹ് ഷോട്ട്സായിട്ടും ആ അത്ങ്ങനെ മാറ്റി വിട്ടാ അങ്ങനെ ട് അടുത്തത് വര്യ അടുത്തത് വര്യ അ അങ്ങനല്ലെ
അയിപ്പം പിന്നെ പഠിക്കാനും ഉണ്ട് സമയേം കിട്ടത്തില്ല
ആഹ് ആഹ് ആഹ് അതാണെ ക്ലാസ്സ് ഇങ്ങനെ വല്യതാകല്ലെ അപ്പൊ പിന്നെ പഠിച്ചാനും ഉം അവരെങ്ങനെ സ് കുളട്ത്ത്ഇണ്ടോ
ഇവ്ടെ ഇച്ചിരി കുറച്ചു ദൂരംവാ സ്കൂൾ ബസ്സ് വരും നമ്മളെ ആ നമ്മ്ടെ മിറ്റത്ത് സ്കൂൾ ബസ്സ് വരും അപ്പൊ അതൊ കയറിയങ് പൊക്കോളും വൈകിട്ട് നാല്മണിയൊക്കെ ആവ്മ്പ തെക്ക്എത്തും
ആ ഇവ്ടെതന്നെ എൽ കെ ജി കുട്ടികളെ മൂന്നരക്ക് വിടുംഒക്കെ ചെയ്യും പഷേ രണ്ടാമത്തെ ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പ് വേറെ സ്ഥലത്തു കൂടെ പോകും
ആഹ് ഇവിടെ അതെ ഇവിടെ സെക്കൻഡ് ട്രിപ്പാ വരുന്നേ അ ആ ഇവിടേം നാലെകാലോളം എ
ആ നാലര നാലേക്കാല് കയ്യും ഞാന് നാലുമണിയാവുമ്പളെ അവ്ടെ ചെന്ന് നിക്കും അല്ലെ പിന്നെ ചെലപ്പോ ഞമ്മള് ചെല്ലാ ത്ത് ദിവസയ്ക്കാരം നേരത്തെ വര് വ അല്ലെങ്കി നേരം വൈകി വരും അപ്പൊ പിന്നെ കുട്ടികളല്ലെ കര് ദി ഇവൽലക്ക് ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ പിന്നെ ഞാമ്മ് പോയി നി അവിടെ ആദ്യായിട്ട് ആ പാടാണ് അപ്പൊ പിന്നെ ഞാഉള്ള കൊടയൊക്കെ പൊറക്കികൊണ്ടു പോകും ഓൽക്കും മാണ്ടേ കൊട ഒരാ കൊടുത്ത തല്ലണ് അയ് രണ്ടാ രണ്ടാക്കും മാണം അപ്പൊ പിന്നെ ഞാൻ ഇച്ചില്ലെങ്കിലും വേണ്ടില്ല ഓല്‍ കൊടുത്തിട്ട് ഞൻ പോരോള്ളൂ റോട്ടുമ്മന്ന് കുറച്ച് നടക്കാനുള്ളള്ള വല്ലേ ദൂരംന്നല്ലോ ഒന്ന് രണ്ട് വീട് കഴിഞ്ഞൽ മെയിൻ റോഡൊത്തി അപ്പൊ പിന്നെ ഉ അത് അതുകൊണ്ട്ത് കൊറച്ച് ധൈര്യമാണ് ഇപ്പൊ കളിച്ചനും നല്ല കു കുട്ടികള വിടാനൊക്കെ എന്നാലും പേ ടി റോട്ടക്ക് പോകൊ എന്നുള്ള പേടിയാണ് അപ്പൊ ആ പട്ടികളും വല്ലാതേല്ല രാത്രിയില് വരുള്ളൂ ഇവിടെ ഇ പകലായിട്ടൊന്നും പട്ടികള അങ്ങനെ വരിലില്ല രാത്രി സമയത്ത് ചെലപ്പോ ആ
മറ്റേ നീളത്തിലുള്ള സിറ്റ്ഔട്ടാ
ആ ഇപ്പൊ മറ്റത്തിണ്ട് ഉണ്ടല്ലേ ഞങ്ങള അതേ പോലെ ഇപ്പോ ഞങ്ങക്ക് അതേപോലെ ഓ എ തുറന്ന് കടക്കണ സിറ്റ് ഔട്ട് തന്നെയാണ് അത് ഒരു ഭാഗം കമ്പിട്ട് ക്കാണ് കമ്പി എന്താ ബെൽഡ് ചെയ്ത് കമ്പി വെച്ചക്കാണ് ഒരു സൈഡ് അപ്പോ ഒരു ഭാഗം പിന്നെ ഞ ങ്ങള് പച്ച നെറ്റ ഉണ്ട് ഇപ്പോ ഒരു പച്ചാ കളർ നെറ്റ് ഉണ്ടല്ലോ ചൂടിനൊക്കെ ഇതാക്ക്ണേ അത് അത് ഒരു ഭാഗത്ത് കെട്ടിട്ട് അപ്പുറത്ത് ആണി തറച്ച അവിടെ അങ്ങനെ എന്തും രാത്രി കടക്കാൻ നേരത്ത് നേരത്ത് അങ്ങനെ കാട്ടി തരും
ഓ ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണന്ന് പറഞ്ഞോണ്ട ഇരിക്കവാ കമ്പി വല്ലും ബെൽഡ് ചെയ്ത അല്ലെങ്കി ഭയങ്കര ശല്യവാ
ഭയങ്കര ഗതിടാണ് അപ്പൊ ഞങ്ങള് ഞങ്ങള ഇവിടെ വ സമയത്തൊക്കെ ഭയങ്കര പട്ടികളെനി എപ്പളും പട്ടികള് കേറിട്ട് ചീര വി അന്ത്യായാ ഇതെന്നെ പണി തൊടക്കാ വെള്ളം പാർന്ന് കഴുക അപ്പൊ പിന്നെ എന്താ ഞങ്ങള് ഇങ്ങനെ കാട്ടിയോണ്ട് ഞങ്ങളിപ്പം എന്നും കാട്ടും ഇപ്പടെക്ക് തൊടക്ക അയൽവാസികളോട് കയറും ഓല് ഇപ്പം വെക്കൂല അപ്പോ പിന്നെ ഞങ്ങള് ഇത് ഞങ്ങ്ക്ക് കൊറപ്പാണതാ കേറാ അപ്പോ പിന്നെ എന്നും അത് കേടും അത് പിന്നെ വല്ലാതെ കേറൂല ആഹ് പിന്നെ പൂച്ചകള് പിന്നെ എല്ലോടത്തുക്കുടി ചാടി കേറുലേ അപ്പോ പി
ആഹ് ഇവടെ പിന്നെ പൂച്ച അങ്ങനെ പൂച്ചകളങ്ങനെ ശല്യവില്ല പട്ടികളാ നമുക്ക് രാവിലെ
ഇവടെ എപ്പോഴും പൂച്ചകള് ആഹ് ഇവടെ നെറച്ച് പൂച്ചകൾ ള്ളു കുട്ട്യള് പിന്നെ വല്ലാതെ ഇങ്ങനെ ഇങ്ങ ട്ട് വരൂല അപ്രത്ത് അങ്ങനെ സൗണ്ട് കേക്കും അങ്ങനെ ഒള്ളു ഉം
പിന്നെ വേറെന്തുണ്ട്
വേറെ എന്തെന്ന് പണി തൊടങ്ങണം പാത്രം പാത്രമൊറല് കഴിഞ്ഞ് ക്ക്ണ് ഇഞ്ഞ് അടിച്ചു വരാനും തൊടക് ക്കാനൊക്കെ ഒണ്ട്
ആഹ് ഹാ
ആഹ് പിന്നെ എന്താല് ഫുട്ബോളൊക്കെ കണോ കാണലു
പോയി ഇവിടെ അങ്ങനെ ആണുങ്ങൾ ആരു ഇല്ലാത്തൊണ്ട് അങ്ങനെ അതൊന്നും വെക്കാറേ ഇല്ല ഏയ് ഇല്ല ഹസ്ബൻഡന് ഭയങ്കരം ഇതാ ഉണ്ടെങ്കി ഇവിടെ അതേ ഉള്ളൂ അതേ ആ വാർത്ത ഉം ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്ക അതും കാണും ഇതും
ക്കും
വാർത്തകള്
ആഹ് മോള് പിന്നെ ഫേണമ്മെ കളിക്കാറാ അപ്പൊ പിന്നെ ടിവിന്റെ ഇതു ണ്ടല്ലല്ലേ സീരിയല് കാണോ?
സീരിയല് അങ്ങനെ മോക്ക് പഠിക്കാനൊള്ളതുകൊ ണ്ടേയ് ഞാൻ കൂടെ ഇരുന്നെങ്കിലേ അവള് പഠിക്കത്തുള്ളൂ അപ്പം പിന്നെ അങ്ങനെ വല്യ സീരിയല് കാണലില്ല സീരിയല് ഒരെണ്ണം കണ്ട് കഴിഞ്ഞാ പിന്നെ
ആഹ് പിന്നെ അത് കാണണം ഇങ്ങനെ തോന്നും
അതുകൊണ്ട് അങ്ങനെ സീരിയല് കാണല് കൊറവാ
ആഹ്
ഉച്ചയ്ക്ക് എന്തെങ്കിലും സിനിമാ വല്ലതും നല്ലത് വല്ലതും ഉണ്ടെങ്കി കൊറച്ചു നേരം ഇരിക്കും തമിഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒണ്ടെങ്കി ഉം അതേ ഒള്ളൂ അല്ലാ ആഹ് ശ ശരി